ഹലോ
ഹലോ
കേക്ക്ണില്ല്യാ കേൾക്കാൻ പറ്റില്ലേ?
ല്ല്യ ഹലോ
ഹലോ ഓഹ് ഞാൻ കേൾക്ക്ണ്ട് ഞാൻ കേക്ക്ണ്ട് പറഞ്ഞോളിൻ
ങ്‌ഹ് ആഹ് പിന്നെ ഇപ്പ എന്താ ചോറുണ്ടില്ലേ?
ഇല്ല്യ കഴിച്ചില്ല
കുളി കഴിഞ്ഞ് ലേ അപ്പോ
ഓഹ് ഇഞ്ഞി ഏഹ് കഴിക്കണം
കുളിയൊക്കേ
കൊറച്ചേരെ ഏഹ് ഇല്ല കുളിച്ചില്ല
ആഹ് അയ്ശരി
കുളി കഴിഞ്ഞില്ല ഞാന് ത് കൊറച്ച് തിരുമ്പാണ്ട് കയിഞ്ഞു അത് തിരുമ്പിട്ട്
ആഹ് അത് ശരി ടൈലും പണിക്കാര്ക്ക് ഭക്ഷണം കൊടുക്കണോ?
ഏ വേൺ ഓരുക്ക് രാവിലെ ചായ മാത്രം മതി. ചായക്ക് കടിണ്ടാക്കും. കറിയൊക്കെ ആക്കി കൊടുക്കും ചോറ് വേണ്ട. ചോറ് പിന്നെ ഞമ്മക്ക് മാത്രം മതി
പിന്നെ എപ്പഴാ നിർത്തി പോവാ നേർത്തെ പോവോ?
മൂന്ന് മണി. രണ്ടര ആഹ് രണ്ടര മൂന്ന് മണി ആ ടൈമിന്റെ ഉള്ള് പോവും
ആഹ് ഒറൊഴിക്കാത്ത്
ആഹ് അപ്പ പിന്നെ ഓരുക്ക് ഓരു വീട്ട്പ്പോയിട്ടാ കഴിക്കല്
ആഹ് എത്ര ആളുണ്ട്?
രണ്ടാള്
ആഹ് അയ്ശരി
രണ്ടു പണിക്കാര്. പിന്നാ ആഹ് നെലവും ചൊമരുണ്ട്
ആഹ് ചൊമരുണ്ടോ?
ആഹ് പിന്നെ വർക്കേരിയേന്റെ ചൊമരുണ്ട്.
ആഹ് അയ്ശരി
അതും കൂടെണ്ട്
ആഹ് ചൊമരുമ്മേ ആവുമ്പോ തൊടച്ച്
ആഹ് തൊടച്ചെടുക്ക മൊത്തോട്ടിക്കാ ചൊമര് മൊത്തം ഒട്ടിച്ചാലോ?
ആഹ് ആഹ് അയ്ശ വൈറ്റാ പറയണ്‌ ആഹ് അതെ വൈറ്റ് കളറന്നേ
തന്നെയാണ് അത് അത് പിന്നെ വൈറ്റ് തന്നെ ആണ് നല്ലത്
ആഹ് അത് ശരി
അത് ഭംഗിയുള്ള ആയിറ്റാണ്
ആഹ് അ ശരി ആഹ്
പിന്നെ
എന്നിട്ട് മക്കള് പോയിട്ടില്ലെന്ന് രണ്ടുപേരും
ഏഹ്
കഴിച്ചു കഴിച്ചു കഴിച്ചു
കഴിച്ച ഇനി വൈകുന്നേരം വൈകുന്നേരം നോക്കിയാ മതിയല്ലോല്ലേ
ആഹ്
പിന്നെ
ആഹ് അതെ ആഹ് നല് മ ചായണ്ടക്കിയ നാല് മണിക്ക്
നാല് മണിയവുമ്പല്ലേ ചായക്ക്ന്താ കടി ഉണ്ടാക്കല്
അങ്ങനെയൊന്നു ഇല്ല പലതും ഉണ്ടാക്കും
ആഹ്
ആഹ്
ഞാന് ഏ എണ്ണക്കടൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല
എണ്ണക്കടി എടക്കൊക്കെ മക്കളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാണ്ട് എനിക്ക് എണ്ണക്കടീനോട്ന്നും ഭയര താല്പര്യമില്ലേ
ഇവിടെ കുട്ടികൾക്ക് എണ്ണക്കാടിയാണ് ഭയങ്കര ഇഷ്ടം
ഇഷ്ട്ടല്ലേ ആഹ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എണ്ണക്കടീനോട് താല്പര്യം കോ മക്കൾക്ക് ഇഷ്ടമാണ് ഓർക്ക് ചിലപ്പക്കെ കടയിന്ന് ഓര് വാങ്ങിക്കൊണ്ടുവര ഒക്കെ ചെയ് ചെയ്യും പക്ഷെ എനിക്ക് എണ്ണക്കടി ഭയങ്കര ഈ പുണ് അറയണത കൊണ്ടേ എണ്ണക്കടിനോട് വലിയ താല്പര്യല്ല ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴി ക്കന്നല്ലാണ്ട് എപ്പോഴെങ്കിലും ചിലേ ടൈമില് നമുക്കൊ ഇഷ്ടമാണല്ലോ എന്തെലും സാധനത്തിനോട്
ആഹ് അപ്പണ്ട് വാങ്ങൂലേ അത്ണ്ടാക്കേ
ആഹ് അപ്പൊ ഒന്ന് വാങ്ങിക്കൊണ്ടു വരും ആഹ് ഉണ്ടാക്കും ചെയ് ചില ടൈം വാങ്ങുകയും ചെയ്യും
ആഹ് ആഹ് അയിശരി ആഹ്
പക്ഷെ സ്ഥിരായിട്ടൊന്നുമില്ല പിന്നെ ചേല ഇപ്പൊക്കെ വാങ്ങിയാലും മക്കള് വാങ്ങി കഴിക്കാൻല്ലാണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയില്ല
ആഹ് അത് ശരി സ്ഥിരമായിട്ട് കഴിച്ചാലും കേടാണ്
ആഹ് സ്ഥിരമായിട്ട് വിച്ചാലും കേട അന് മക്കൾക് ഒന്ന ഇപ്പ അ പ്രശ്നമൊന്നുമല്ലല്ലോ ഒക്കെ പുറത്തുന്നുള്ള ഫുഡ് കിട്ടിയാൽ അത്രയും നന്ന്
ആഹ് ഓരോ ഇഷ്ട്ട
ആഹ് മക്കൾക്കൊക്കെപ്പ അങ്ങനെയാണ്
ആഹ് ആഹ് നിങ്ങള് ഒരുമ വരും ഈ മോന് ഒരു മാസം വെറുളക്കെ അടികൾ ഇല്ല അല്ലേ
അത് ചെലര് ചെലര ഒന്നും അങ്ങനെ കഴിക്കില ആഹ് ചിലർക്ക് എണ്ണക്കടി നിർബന്താ എന്തോ നോമ്പ് നോൽക്കണ എണ്ണക്കടി തിന്നാനന്നുള്ളേ അങ്ങനെ ത്തെ താല്പര്യ ചിലർക്ക്
തല്ലേ
ആഹ് ചെലർക്ക് ഞമ്മക്ക് എനിക്കൊന്നും അത് താല്പര്യം ഇല്ല ഞാൻ കഴി കില്ല ഇവടെ ചെലപ്പോ ഇന്റെ മ മക്കൾ ചെലപ്പോ പ്പ എന്തെങ്കിലുമൊക്കെ
ആഹ് ശരി ഇങ്ങെൾ പർണപ്പം ഇൻക്ക് ചിരി വെരാ പിന്നെ ചെലോ ഇവെരും അങ്ങെൻ തെന്നെയാണ് നോൽമ്പ് നോൽപ്പിക്കുന്നെത്
ആഹ് എണ്ണക്കടി തിന്നാന്
ചിന്തയിലാണ് നോൽമ്പ് നോൽ നോൽക്കുന്നെ
അങ്ങനെന്നെ ആണെയ് പക്ഷെ ഇൻക്ക് അങ്ങനൊന്നും അല്ല ഇൻക്കാതൊന്നും ശരിയാവുലാ ഇക്ക് ഇത് ഒര് ഗ്ലാസ് ജ്യൂസ് കിട്ടെണം അത് ഇന്ക്ക് നിർബെന്ധാ നാരങ്ങ വെള്ളൊന്നും ഞാൻ കുട്കീലാ
ട്ട് അല്ലെങ്കിലും
ആഹ്
ആഹ് ആഹ്
പക്ഷെ നാരങ്ങ വെളെളാന്നും ഞാൻ കുടിക്കില്ല ട്ടോ ഇൽക്ക് ഇഷ്ട ഇല്ലെ ഞാൻ ഇനി എത്ര നോമ്പ് പിട്ച്ചാലും. ഇഞ്ഞ് അല്ലാതിം ഇൻക്ക് ഇഷ്ട ഇല്ല നാരങ്ങ വെള്ളൊന്നും അത് ഉപ്പ്ട്ട് കൽക്കി ചേലെപ്പം തലകറക്കം ഒക്കെ ഒക്കെ ഇണ്ടാവൂലെ ഞമ്മെക്ക് അപ്പ ഉപ്പ് ഇട്ട് ഒക്കെ കൽക്കി കുടിക്ക്യാൻ ഇഷ്ടാ പക്ഷെ മധുരം ഇട്ടെയ് ഇൻക്ക് ഇഷ്ട ഇല്ല നാരങ്ങ വെള്ളം
ആഹ് ലൈം ഇഷ്ട ഇല്ലാ
ഞാന് ഏഹ് എഹ് ഞാനാ ടൈമി ഞാനെന്തെങ്കിലും ആ എ
പിന്നെ പിന്നെ ഈ രാ റാഗി ഇല്ലെ റാ റാഗി റാഗി
ആഹ്
അത് ഇങ്ങെൾ ഇണ്ടാക്കി കഴിക്കോ? അത് എങ്ങനെ?
ഏഹ് ഏഹ് ഞാൻ ഇണ്ടാക്കി കഴി ഞാ ഇണ്ടാകെൽ ഇല്ല്യാ ഏഹ് എഹ്
ആഹ്
ഏഹ് ഏഹ് ചെലെര് ഒക്കെ പറിണെക്കാ ചെലെര്
ആഹ്
അഹ് നല്ല
റാഗി ഇണ്ടാക്കാ ആഹ് അത് നല്ലാണ് രക്തം ഇണ്ടാവനൊക്കെ അതെ രക്തത്തിനൊക്കെ
ഞാ അങ്ങനെ ഇത് ഇതാക്കെ ഇല്ലാ
പിന്നെ തരി തരി ഇണ്ടാക്കെൽ ഇല്ലെ ഇൻക്ക് ഭയങ്കര ഇഷ്ടള്ള സാനാണ് അഹ് തരി
തരിയോ? ആഹ് അത് ഇൻക്ക് ഇഷ്ടല്ല്യാ ത്തെയ്നോട് ഞാൻ ഇണ്ടാക്കെൽ ഇല്ല്യാ ഇന്റെ അമ്മായി അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടാ
ഏഹ് അഹ് ശെ ശരി ആഹ് ഞാൻ ഇൺ ഞാൻ ഇണ്ടാക്കെ ക്കാർ ഇണ്ട് കുട്ടിയാൾക്ക് നല്ല ഇഷ്ടാണ് ഞാ ഇണ്ടാക്കാറ് ഇണ്ട്
ആഹ്
റെവ കൊട്ന്നാലെയ് റെവിം പാലൊക്കെ ഇണ്ടാവുമ്പഴെ
ആഹ് സെമിയം ഇടോ അയ്ൽ സെമിയം ഇട്ടോക്കെണ്ടി നല്ല ടേസ്റ്റാ
അതെലെ ഞാ സെമിയം ഇട്ട്ട്ട് അങ്ങനെ ഇണ്ടാക്കീട്ട് ഇല്ലട്ടോ
കൊർച്ച് ഇട്ടോ തോനെ സെമിയെ പായസത്തിന് ഇട്ണ മായിരി ഒന്നും ഇടെര്ത് ഒര് തുള്ളി സെമിയോ
ഒര് തുള്ളി ഒര് രണ്ട് മൂന്ന് സ്പൂണ് ആഹ് അതെ അതെ
അത് അയിൽ ഇട്ടാല് നല്ല ടേസ്റ്റാ പക്ഷെ ഇന്ക് ഇഷ്ട ഇല്ല അഹ് ആഹ് നെയ്യ് വേണം അമ്മെൾ പായസ് ആഹ് പായസൊക്കെ വെക്കും പോലെ ആയി ആഹ് അത് നോമ്പിന് ചിലരൊക്കെ ഇണ്ടാക്കും അത് കുടിച്ചാ നല്ലതും ആണ്‌ട്ടോ പഷെ
ആഹ് അതെ അതെ പിന്നെ ഇങ്ങെൾ എന്ത് ഇണ്ടാക്കുമ്പെഴും അതിൽ പായസത്തിൽ ഉപ്പ് ഉപ്പ് കൊർച്ച് ഇടും ലെ
ആഹ് ആഹ് ഉപ്പ്ടും ആ ഞങ്ങളൊരു കല്ല് രണ്ട് കല്ല് ഉപ്പിടും അ ഇനി തരി കാച്ചാണെലും രണ്ട് കല്ലുപ്പ്ടും
ആ പക്ഷെ ഞങ്ങളങ്ങനെ ഉപ്പ് ഇടില്ല ഉപ്പ് ഞങ്ങ അധികാരും ഇടില്ല
ആഹ് ഞമ്മള് രണ്ടല്ലേ തോന്നന്നില്ല്യ ഒരു
ആഹ്ആ ഹ്പക്ഷെ ഉപ്പ് എടുത്ത് കാണിക്കും നമ്മള് കുടിക്കുമ്പോ
ആഹ് അതുകൊണ്ട് തോനെ ഇടരുത് ഒരു നുള്ളേ ഇടാവു
പക്ഷെ ഇങ്ങള് തരുന്നെ ഞാൻ ഞങ്ങളെടുത്തൊക്കെ ഇങ്ങനിവര് പിന്നെ നോൽമ്പല് താത്താര് തരുമ്പോ അയിലൊ ക്കെ ഞങ്ങള് പായസം കൊടുക്കുമ്പ
മധുരം ബാലൻസ് ചെയ്യാനാണ് ഈ ഉപ്പിടണത് അത് കൊറ അത് കുറ എടുത്തിട്ടുണ്ട വെച്ചാല് പിന്നെ ഉപ്പിന്റെ ടേസ്റ്റ്ല്ലേ വരിക അപ്പൊ എന്ത് ചെയ്യാ ഒരു നള്ള് ഒരു നള്ള് എന്ന് പറഞ്ഞാല് ഇനിപ്പോ കല്ലുപ്പൊക്കെ ആണെങ്കില് രണ്ട് കല്ല് അത്രയേ ഉള്ളു കൂടുതൽ ഇടരുത് കൂടുതൽ ഇടാ ചോയ്ക്കൂ അയ്യേ
ല്ലോം ഇടൊയ് ചെലോര്
ആഹ് അങ്ങനെ ഇടെര്ത് അയ് ശെരി ഇല്ല
പക്ഷെ ഞങ്ങള ഇങ്ങനെ പായസം വെക്കുമ്പോ ഉപ്പിടില്ല
ഏഹ്
ഞങ്ങള്ൾ സേമിയം വെക്കയാണെങ്കിലും മധുരം തന്നെ ഉള്ളുഇട ഇപ്പൊ പിന്നെ ചിലവരരെങ്കിലും ബാലൻസ് പോലെ മധുരം ബാലൻസ് ഒരുതരി ഇടുംപക്ഷെ ഇടലില്ല പൊതുവ ആരും ഇടില്ല
ആഹ്അയ് ശരി
ആഹ് പായസ അതാണ് പായസത്തിന് രണ്ടും മാറ്റം വരുന്നത് ഏഹ്
ആ ഹ്പിന്നെ മിൽക്ക് മെയഡൊക്കെ ഒഴിക്കോ ങ്ങള് മിൽക്ക് മെയഡെക്കെ ഒഴിക്കോ
ആഹ് മിൽക്ക് മേടും എല്ലാം ഒഴിക്കും പക്ഷെ ഉപ്പ്ടു
ആഹ്
ഇല്ല മിൽക്ക്മേടെക്കെ ഒഴിക്കും ഉം ഉം
ഉം
അങ്ങനെണ്
നമ്മള് മിൽക്ക് മെയഡ് ഒഴിക്കും
അതെ അതെ
എ ഉപ്പിടും ഉം തരിലും ഇടു പിന്നെ
ഇമ
ആ ആഹ് എനിക്ക് മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടാ
ഞാനും അ
ആഹ് പായസൊക്കെ നല്ലം കുടിക്കും നിക്കിഷ്ടപ്പെട്ട പായസകട്ടോ അരിപ്പായ സക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ അതക്കെ നല്ല
അരിയോ അരി ലനമ്മള് ന
ആഹ്അതില് വെക്ക
അതാ പാലും തുള്ളി വെള്ളെഴിക്കരുത് ആഹ് വെള്ളെഴിക്കരുത് തുള്ളി
ആഹ്‌ഹ അങ്ങനെ
ഇങ്ങനെ അത് വേവിച്ചെടുത്തിട്ട് ണ്ടാക്കണം ഇഷ്ട പിന്നെ ഏം ഇതിനോട് ഭയങ്കര ഇഷ്ടാണ് പിന്നെ എന്താ പറയാ ഗോതമ്പ് പായസം ഇഷ്ടാണ് പക്ഷെ അത് ഞാ വെച്ചാലൊന്നും ൻക്ക് ഇഷ്ടല്ല നിക്ക് ചെലര് വെ വെച്ചിട്ട് അത് ചെലത് നല്ല ടേസ്റ്റ് ഇണ്ടെങ്കിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ട എനിക്കത് വെക്കാ വെച്ചു ഞാനത് വെച്ചാ നന്നാവൂല
ഒരാള് വെച്ച് തരുമ്പോ വേറെ രസ്സാണല്ലോ ഒരാള് വെച്ച്തരുമ്പോ നമുക്കൊരു ടേസ്റ്റ് ആണല്ലോ
നല്ല ടേസ്റ്റ് ഉള്ളതേ ഇൻക്ക് പറ്റുള്ളൂട്ടോ നല്ല ടേസ്റ്റ്ള്ള ചിലർ വെച്ചാൽ നന്നാവില്ലല്ലോ തീരെ അത പോലെ ഞാൻ ആ പായസം വെച്ച എനിക്ക് വല്യ അങ്ങനാട്ട് നന്നായി കിട്ടലല്ല്യ ചിലര് വെച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങള് ഇവിടെ ആ ഗോതമ്പിന്റെ ഗോതമ്പ്
നൂറ് ഗോതാ
സാധാതന്നെ ഗോതമ്പ് കുത്തിയിട്ട് കുത്തി ഗേ പായസം വെക്കും ഇപ്പൊ അങ്ങനെ തന്നെ വാങ്ങിക്കാനുണ്ട് ഏഹ ആഹ് അങ്ങനെ വെക്കും അത് ശർക്കര ഇട്ടിട്ടാ വെക്കാ ആഹ് ശർക്കര ഇട്ട് തേങ്ങാ പാലൊക്കെ പറഞ്ഞ് ജീരക്കെ കരച്ച് അങ്ങനെയൊക്കെ വെക്ക
ആഹ് ആഹ്
അത് ഉം.
ഞങ്ങൾ അരി അരി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കാറ്.
അരി കൊണ്ട് അരിയില് ആഎന്നാ ശരി. ആഓക്കെ ഓക്കെ ആ.